ഹലോ ആ കേൾക്കാൻ പറ്റിണ്ടോ ആ ഇണ്ട് ഇണ്ട് കുഴപ്പല്ല
എന്താ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോണേ
ഉറങ്ങാന് ആയോ
ആഹ് ഇല്ലില്ല ഒറങ്ങാൻ ആയില്ല ഇങ്ങനെ താ അവിണെള്ളൂ
ആഹ് ആഹ് യൊവ്ടെ
ലോയെട്ത്തോ വെക്കേഷന് ആ റ്റൂറോന്നും പോയില്ല ഞങ്ങള് റ്റൂറ് പോയിട്ടില്ല ങ്ങള് പോയിന്നോ ഞാൻ ഡെലിവറിയ്ഞ്ഞ് കേട്കേനി വൊക്കേഷൻ ടൈമില്
അതെ
ആഹ് ആഹ് പോയിനി ഏടെ പോയിനേ
ഞങ്ങള് കക്കാടംപൊയില് റിയും അവിടെ പിന്നെ കോഴ കോഴിക്കോട്
ആഹ് കേട്ടിട്ട്ണ്ട് എങ്ങനെണ്ട് കക്കാടം പോയിലങ്ങനെണ്ട്
ഓ നല്ല വ്യൂ ആണ് റിസോർട്ട് ട്ത്ത് ആ ഫേമിലി ആയിട്ട്
ആഹ് ആഹ് റിസോർട്ട്ട്ത്താ എല്ലാരും കൂടെ എല്ലാരും കൂടെ ആവുമ്പോ തന്നെ നല്ല ഭംഗിയാണല്ലോ വൈബാണല്ലോ എല്ലാരും കൂടെ ആവുമ്പോ തന്നെ
ആഹ് ബാ മക്കളുണ്ടേ ഒരാളുണ്ടേര്ന്നു ഒരാള് ആഹ് അവന് ഒരാള് അല്ല മക്കളൊക്കെ കൂടുബെ അടെ എന്താ ഇത്ണ്ടേര്ന്നു ഗ്ലാസ് ബ്രിഡ്ജ്
ആഹ് ആഹ്
ആ ആടെക്കെ നിന്ന് കൊറേ ഫോട്ടങ്ങളൊക്കെ ത്തു പിന്നെ ഒരു ദിവസം സേ ആണത് അവ്ടെ
ഒര് ഒര് ദിവ ഒര്
ഒരു ദിവസത്തേക്ക് ആഹ് ആഹ് ആഹ്
ഔലെ
ഞങ്ങക്ക് പത്തൊമ്പതിനായിരുറ്പ്യ ആ ആ പത്തൊമ്പതിനായിരുറ്പ്യായി എല്ലാരും കൂടെ ഫുഡൊക്കെ സൂപ്പറാ ഫുഡ് രാവിലെ മാത്രള്ളൂ നമ്മക്ക് പിന്നെ നൈറ്റ് ഞമ്മള് ണ്ടാക്കാ ഞമ്മക്ക് എന്ത് എന്തു ണ്ടാക്കാ അവടെ എല്ലാ സൗകര്യുണ്ട് അത് ചൂട് കാലത്ത് പോണം ന്നാലേ രസൊള്ളു തണുപ്പും തൊക്കെ ആ ചൂട് കാലതന്നെ ഞങ്ങള് പോയത്
ആഹ് ആഹ്
ആഹ് ഫുഡ് സൂപ്പറാണ് പിന്നെ ആഹ് രാവിലത്തെ ഫുഡ് രാവിലെ ഇടിയപ്പം അപ്പം പിന്നെ പഴം മുട്ട അങ്ങനെരോ കടിയള് പിന്നെ അയ്ല് പാല് ഒഴിച് മം നല്ല മല മഴ അവിടെണ്ടോ
ഓ നല്ല മഴയ്യ്ണ്ട് കാറ്റും മഴയൊക്കെ ണ്ട് നല്ല
അതെ ഇവിടെപ്പൊ കൊർഞ്ഞ്ണ്
തെന്നെ ആഹ് ആഹ് നല്ല കാറ്റു മഴണ്ട് പൊറത്ത് ഹേ അടുക്കള ഭാഗത്ത്ള്ള ഷീ പിന്നെ അയ്ക്ക് വെള്ളം വിക്ണ സൗണ്ട് നല്ലോ കേൾക്ണ്ട്
അതെ ആഹ് ഇവിടെ കൊറ്ഞ്ഞിട്ട്ണ്ട് ഇപ്പ ഇന്ന് പൊറത്ത് പോവാ ഇന്ന് വിര്ന്നാര് വന്ന്ണ് അപ്പൊ നാട്ടിന്ന് അപ്പൊ അവരങ്ങനെ കൊണ്ടട്ക്കായ്ന്നു അപ്പൊ അവര് ഓ ടൂറൊക്കെ കൊണ്ടോയി ഇവിടെ വയനാട് അവിടെ അങ്ങനെ കൊണ്ട്പോയി അ അവടെ കൊണ്ടു പോയിട്ട് അവരങ്ങനെ അവിടെ ഓരോ സ്ഥലം കാണിച്ചു കൊടുത്ത്
തന്നെ ആഹ് ആഹ് നല്ല മഴയാണല്ലേ ഇന്നലൊക്കെ നല്ല മഴയാന്നു ഇവിടെ നല്ല മഴെട്ടൊന്നലെ പൊറത്തിറങ്ങാൻ പറ്റാത്ത മഴേനി ഇപ്പ ഇന്ന് പകല് കൊർച്ചൊരു ഒലർച്ചണ്ടായിനി ചെറിയൊരു വെയിലും വെളിച്ചൊക്കണ്ടായിനി പിന്നെപ്പൊ രാത്രി ആയേന്റേശം വീണ്ടും തൊടങ്ങി
ആഹ ആഹ് പിന്നെ സ്ഥലങ്ങളൊ ഉണ്ടോ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നട്ട്ക്ക്ണോ
ഇല്ലല്ല ഞങ്ങ ചെറിയൊരു നമ്മക്ക് പർഞ്ഞാല് മുത്തച്ചന്മാരും ഞങ്ങളൾ എല്ലാരും കൂടെ ഒരു കോമ്പൗണ്ടിലെന്നെ വീടാണ് നാല് വീടാണ് ഒരു കോമ്പൗണ്ടിലായിട്ട് ആഹ് അപ്പൊ അങ്ങനത്തെ ഇങ്ങനെ എക്സ്ട്ര ആയിട്ട് സ്ഥലങ്ങളില്ലേ കൊറച്ച് സ്ഥലണ്ട് എവിടെ ചെറിയ ചെടികളൊക്കെണ്ട് ങ്ങനെ പൂവിടണെ ചെടികളായിട്ട്
ആഹ് ആഹ് ഇത് ആഹ് കെഴങ്ങ് വർഗ്ഗങ്ങ് അതൊന്നുല്ലല്ലേ
ഇല്ല ല്ല റമ്പുട്ടാൻ ഒരു ചെറിയ തൈ കുഴിച്ചിട്ട് ഈ പ്രാശ്യം റംബുട്ടാനൊക്കെ ഉണ്ടായിനിങ്ങനെ
തയ്യ് തെയ് വാങ്ങിയതാത്
ആ ആ ബഡ്ഡയത തൈ വാങ്ങിയതാ
ആ അത് എവിടെ കൃഷിഭാവൻന്നാ
കൃ ആ ഇവിടെ കൃഷിഭവൻ ഏതോരു കൃഷിഭവൻന്ന് വാങ്ങിയതാങ്ങനെ
ആഹ ആഹ അയ്ശരി
കൊണ്ടന്ന റംമ്പുട്ടാനും സപ്പോട്ടിംണ്ടായിനിട്ടോ
ആഹ് ഹഹ റേഞ്ച് ഇങ്ങനെ പോയുംകൊണ്ടിരിക്ക അലോ കേൾക്ക്ണ്ടോ നിക്ക് ഇമ്മോ
ഇവല് ഈ പ്രാവശ്യം ആദ്യായിട്ട് ഇടാൻ ഇണ്ടായെ മൂന്ന് വർഷായിട്ട് ഇട്ടിട്ട്
ആഹ് കേൾക്ക്ണ്ല്ലെങ്കി കട്ടാക്കണ്ടട്ടോ എടക്കടക്ക് കേൾക്ക്ണ്ട്